വർത്താനം
കേക്ക്‌ന്നിലെ
ആഹ് കേക്കണണ്ടേ എന്നിട്ട് എന്തൊക്കെണ് ഭക്ഷണൊക്കെ രാത്രികിലെ ഭക്ഷണൊക്കെ ആയോ റെഡി ആയോ
റെഡി ആയിട്ടില്ല ആക്കണം
ആഹ ആക്കിട്ടിലല്ലേ ഒന്നായിട്ട് വെക്കല ഉണ്ടാവലോ അല്ലേ
വെക്കല്ണ്ട് ഇപ്പൊ ഒരു വിരുന്നാര് വരാന്നുണ്ട് അപ്പ അതിന് ഭക്ഷണത്തിന് എല്ലാം പ്രിപ്പയർ ചെയ്ത് വ കുറച്ചും കൂടി ഇനി എന്തേലൊക്കെ ചെയ്യാനുണ്ട്
എന്താന്ന് സ്പെഷ്യലായിട്ട ഉണ്ടാകുന്നെ വിരുന്നാർക്ക് സ്പെ്ഷലായിട്ട വെക്കണ ചോയിച്ച
അത് നിക്കണംന്ന് വിചാരിക്കുന്നു ചിക്കൻ അല്ലല്ല ചപ്പാത്തിയും ചിക്കൻ കറിയും
ആഹ് ചപ്പാത്തി ആഹ് എല്ല്ലാ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കാന അറിയോ
വേണോ ബാക്കി പണി ചെയ്യൻ
എല്ലാ ഭക്ഷണങ്ങളൾക്കും അറിയൂ അറിയോച്ച എല്ലാത്തിന്റെ റെസിപ്പൊക്കെ അറിയോ ബിരിയാണി ഒക്കെ വെക്കാന അറിയോ ആഹ് അത്യാവശ്യൊക്കെല്ലേ ആഹ്
പ്പം പഠിച്ചോലൊക്കെ കാണാറുണ്ടോ
ഓ ഒപ്പം പടിച്ചൊരെ ഒക്കെ കാണാറ്ണ്ട് വിളിക്കാറുണ്ട് ഇപ്പൊ വാട്സആപ്പ് ഒക്കെ ഉള്ളതത് കൊണ്ട് പിന്നെ എല്ലാരും വീഡിയോ കോൾ ചെയ്യാനും മെസ്സേജ് അയക്കാനൊക്കെ ഇങ്ങനെ നിക്കും
പിന്നെപ്പോ സ്കൂൾ ജീവിതം ആലോചിച്ചാൽ നമ്മുക്കൊക്കെ എന്ത് രസം അന്നത്തെ കാലം പറ ഇപ്പത്തെ കാലത്തൊക്കെ മക്കള് ഒന്നും നമ്മള് പോയിന മയക്കത്ത നല്ലല്ലോ ഇപ്പോള്ളോർ
ആഹ ആഹ് കാലത്തേക്ക ഒന്ന് തിരിച്ചു പോയാ മതി ഒന്ന് കൊറെ ആലോചിച്ചോക്കും പറയും
ഉം ഇപ്പൊ കുട്ടികളൊന്നും പറയാനും പറ്റില്ല
ആഹ് ഇപ്പോത്തെ
പണ്ടൊത്തെ സർമാരൊക്കെ പേടി നമുക്ക് പേടിയായിരുന്നു ഇപ്പോഴത്തെ കുട്ടികളെ അങ്ങോട്ട് അടിക്കും
ആഹ് ഇപ്പത്തെ കുട്ടികെ അങ്ങോട്ട് അടുക്കക്കാൻ പറ്റിയത് നമ്മളൊക്കെ പോയിന്ന് ഒരു ഓവർക്കൊക്കെ ചെയ്ത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മള് വെറിച്ച് വെറച്ച് വെക്കും ക്ലാസ്സിലേക്ക് തന്നെ ഇരിക്കുക
ഉസ്താദുമാരെ കാണുമ്പോ തന്നെ വിട്ട് നിക്കും ഇപ്പഴത്തെ കുട്ടികളെ ഉസ്താദുമാരുടെ തോളത്ത് കയ
ആഹ് ഇപത്തെ ഉസ്താദുമ എനിക്കൊക്കൊ കൊറേ കിട്ടിക്കണ അടി ഉസ്താദുമാരുന്നൊക്കെ നമ്മളൊക്കെ
ഇപ്പ പോയ ഉസ്താദുമാരുടെ തോളത്തെക്കെ കൈയിട്ടിട്ടെ എടാ ഉസ്താദേ ഇല്ലെങ്കിൽ എടാ ജൈനി അങ്ങനെയൊക്കെ ആയിരിക്കും വിളിക്കാ
ല്ലേപ്പൊ വിളിച്ചാ പിറ്റേത് ഒന്നും അല്ലല്ലോ
എത്ര മീട്ടർ നീ ഇങ്ങോട്ട് നീണ്ടു നിൽക്കുന്നുള്ളതറിയണം ഇപ്പോഴത്തെ കുട്ടി കുട്ടികളൊക്കെ അടുത്ത് പോയിട്ട് ടേബിളിന്റെ മെലെകയ്യൊക്കെ വെച്ചട്ടാ വർത്താനു പറയുന്നത്
ആഹ് എല്ലാ കുട്ടികളും ഇപ്പ അങ്ങെ തന്നെയാണ് ഇവിടെ ഒക്കെ ആൺകുട്ടികളാണ് കൂടുതലും ആൺകുട്ടി പെൺകുട്ടികളും മാശമാരക്കെ അടിക്കണോലും ഉണ്ടാവും ആൺകുട്ടികൾ മാത്ര
അതെ ഫ്രഡ്സ്കളൊക്കെ ഉണ്ട്
ഉം പെൺകുട്ടികളും ഉണ്ടാവും പിന്നെപ്പോ സ്കൂൾക്ക് കാരന പോണ കുട്ടികളും പിന്നെ പിന്നെ യാത്രയൊക്കെ ചെയ്യാൻ ഇഷ്ടാണോ
നല്ല യാത്രയാണ് വെറുതെ ആണെങ്ക ആരെങ്കിലും പോവാണെങ്കിൽ അങ്ങനെ ഒക്ക കൊറേശം കൊറേശം ആണെങ്കിലും ഞങ്ങളെല്ലാരും കൂടെ പോകും
ആഹ് ങ്ങളെ വീട്ട്ലൊക്കെ എത്രാൾക്കാരാ?
വീട്ട്‌ല് മൂന്ന് പേരാള്ളെ എൻക്കൊരനിയത്തിയും അനിയനും
ഇങ്ങള് കുട്ട്യാളില്ലേ മക്കളില്ലേ?
ആഹ് നിക്ക് ചെറിയ മോന്ണ്ട്
ഏഹ് വല്യ വലിയ മക്കളില്ലേ ഓന്നെനൊള്ളൂ ഒന്ന് ഏഹ് പിന്നെ വേറെന്തെക്കെ ഇനീ എന്താ ഉച്ചക്കൊക്കെന്ന് സ്പെഷ്യല് ണ്ടാക്കിയെത്
ചപ്പാത്തിണ്ടാക്കണം ഇങ്ങക്ക് പെട്ടന്നൊരു ലോട്ടറിയൊക്കെ അടിച്ചാലോ
ഏഹ്
ങ്ങക്ക് പെട്ടെന്നൊരു ലോട്ടറിയൊക്ക അടിച്ചാ എന്താ ചെയ്യാ?
ആഹ് ഞങ്ങള് ലൊട്ടറി അടിച്ചന്നെ ആദ്യം കടം വീട്ടും
വേറെന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ പറി
എല്ലാർക്കും കടം തന്നെയാണ്ലെ
നേഹ്
എല്ലാർക്കും കടം തന്നെ
ആഹ് എല്ലാര്ക്കും ന്നും നടന്നുന്നെയെ ഞങ്ങളിപ്പോ വേ വീട് വെച്ച് വേറെ പോയിന്നല്ലാതെ നെയ്മത്തൊന്നും വീടീട്ടില്ല. വീട്ടാന്ണ്ട് ങ്ങള് ലോണട്ത്ത്ക്ക ആഹ് ലോണിട്ത്തിട്ടാണ് വല്യ മക്കളാവോണ്ടക്കെ ഒക്കെ തറവാട്ടിലൊക്ക ചെലൊന്നുണ്ടാവൂല്ല അപ്പൊ പിന്നെ വീട് ക്ക് പോന്നു പിന്നൊക്കെ അവ്ടീം ചെറിയ മക്കളാണ് അപ്പൊക്കെ വികൃതി ആയോണ്ടേ അപ്പൊ ഞങ്ങള് വേറെ പോന്നു പണിയൊക്കെ കഴിഞ്ഞ്ക്ക്ണു ഇനീ ഒരു റൂമിനന്നെ അടപ്പ്ടാനൊള്ളൂ ബാക്കി കഴ്ഞ്ഞു പക്ഷെ ലോണ് ണ്ട് മാസം മാസം പോയി അടക്കണം
ഉം ഉം
മാസം മാസം അയ്യായിര്ത്തി അഞ്ഞു ആഹ് അടക്കണം ഏഹ്
ഇന്ന് ചോറും മീൻകറിയാരുന്നു ഉച്ചക്ക്
ഉച്ചക്ക്ല്ലേ ഞങ്ങക്ക്വ്ടെ ചിക്കനും കടച്ചക്കട്ടീനു അപ്പൊ ചി ക്കേന്കൂടെ കടച്ചക്കട്ട് വെച്ച നല്ല രസാന്നറിം അപ്പൊങ്ങന്ട്ട്കാണ്ട് വെച്ചു.
ഉം വേറന്തെക്കെയ?
വേറെന്തൊക്കെ വിശേഷങ്ങള് ഫ്രണ്ട്സാളെക്കെ കാണ്ലില്ലേ മഴണ്ടോ?
ഇപ്പ മഴ പെയ്ത് കഴിഞ്ഞേ ഉള്ളു ഇനീപ്പോ അടുത്തതാ പെയ്യാനായിട്ട് നിക്കുന്നുണ്ട്
ആഹ് ഇവ്ടെ ഇന്നങ്ങനെ പെയ്
ഈ വാട്ട്സപ്പും
ഈസ് കൂട്ട്യാള് സ്കൂൾട്ട് വരാനേര ത്ത്ന്ന് പെയ്തു പിന്നെ പെയ്തിട്ടില്ല അപ്പൊ ആ ചോർച്ചക്കൊന്ന് ഞങ്ങ തറവാട് വരെ ഒന്ന് പോയി തറവാട്ടിൽ ഉമ്മാനിപ്പാനൊക്കൊന്ന് കാണാൻ
ആഹ് അടുത്തന്നെയാണോ തറവാടെക്കെ?
ആഹ് ഇവ്ടെ അട്ത്തന്നേണ് അപ്പവ്ടെ അയൽ കൂട്ടം തിങ്ക്ളാഴ്ച തിങ്ക്ളാഴ്ചെണ് അയൽക്കൂട്ടം നടക്കല് കുടുംബശ്രീയറിം, അറിയാവൊ? അറിം ആള്ല്ലേ അപ്പൊ അയിന്ള്ള പൈസ ഞാ പിന്നെ മഴ കാരണം ഞാ പോകാറില്ല ഗ്രൂപ്പ് പ്പ്‌ല് എഴ്തിവിടും ങ്ങനെ
കുടുംബശ്രീലെ ഇപ്പൊ പോകണൊ അവ്ടെ പോയി ഇപ്പൊഴും പഴേതു പോലൊക്കെ തന്നെയണോ? ഇപ്പഴും പഴേതുപോലെ തന്നെയണൊന്ന്
പഴേതു പോൽതന്നെണ് അമ്ക്ക് ലോണെടുക്കണങ്കിലെടുക്കാ പക്ഷെ ഞങ്ങളിതുവരായിട്ട് എട്ക്കലില്ല എടുത്താ പിന്നെ അയ്ന്റെ അവും മടക്കണ്ടേ എടുക്കൂല അപ്പൊ അയ്ന്റെ പൈസ ഞാന് അയിനൊരു ഗ്രൂപ്പ്ണ്ട് അപ്പൊ അയില് വിടും അപ്പൊ പിന്നെന്ന നി അത് കൊണ്ടെ കൊടുത്ത അത് കയ്യിൽ വെച്ചാ പിന്നെ വേറെ എന്തിനേലുട്ത്ത് ചെലവോകും എന്നാ പൈസ കൊണ്ടേ കൊടുത്താല് അപ്പൊ അത് കൊണ്ടോയി കൊടുത്തപ്പോ ആ അപ്പൊ ഞാൻ ഇമ്മാനിം ഉപ്പാനിം തറവാട്ടിൽ പോയി കാണേരുതി അപ്പൊ അയിഊലൊക്കെ ഒന്ന് പോയി കറങ്ങിപ്പോ ഇപ്പൊ ഇവിടെ വന്ന്
ഏൽക്കൂട്ടത്തിനപ്പൊ എത്ര പേർക്ക് കേറാൻ പറ്റും
പത്തൊമ്പത് ആൾക്കാര്ക്ക് കേറാ പിന്നെനി പുതിയതായിട്ട് ചേരണെങ്കിൽ ചേരാ ഇനിപ്പോ ഒഴ്ന്നോൽക്ക് ഒഴ്യാം അയ്നൊക്കെ ഒരവസരം വരുമ്പോ അപ്പൊ ഒഴിന്നോൽക്ക് ഒഴിയാം
ഞമ്മളെ വട്ട ചെലവിനൊക്കേയ്ലണ്ടാവും പക്ഷെ എടുക്കാനാവുമ്പോ ഇപ്പൊന്നും കിട്ടൂല നമ്മ ഒയാന് ഓല് ലോണെടുത്താൾക്കാര് വിടണം എന്ന പിന്നെ നമ്മക്ക് അയ്ല് നമുക്ക് ഒ യണങ്കി ഒയ്യ ങ്ങക്ക് കുടുംബശ്രീ ഒക്കെണ്ടോ
ഞാൻ കൂടലൊന്നുല്ല എന്റെ ഫാമിലി ആരെങ്കിലൊ ക്കെങ്ങനെ കൂടുന്നല്ലാതെ
ആഹ് ആഹ്
കേട്ടിട്ടുല്ല എനിക്ക് അയ്നെക്കുറിച്ച് വല്ലാതൊന്നും അറിയില്ല
ആഹ് പിന്നെന്താ രാവിലെയൊക്കെ ഭക്ഷണം പിന്നെ രാവിലത്തെ ഫുഡൊക്കെ ഭക്ഷണൊക്കെന്തെല്ലാ ഉണ്ടാക്കല് രാവിലത്തെ ഭക്ഷ ഏ രാവിൽക്കക്ക് എന്താണ്ടാക്കല്
രാവ് വിലെ ഇന്ന് ദോശ ഇഡലി ഒക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാരുന്നു ദോശമാവ് വെച്ചിട്ട് തന്നെ ഇടലിണ്ടാക്കും
ആഹ് ഇവിടെ ന്നും ദോശ തന്നേനും ദോശമാവ് ഞാൻ ഫ്രിഡ്ജില് രണ്ടിസത്തിനും മൂന്നിസത്തിനും ഒക്കെ വ
ആഹ് ഞങ്ങളു അങ്ങനെന്നെ വെക്കാറ്
ആ അപ്പൊവിടെ മക്കൾക്ക് ദോശാത് നല്ലോം മൊരി ചട്ടിലിട്ട ഇപ്പൊ ആ ചൂടോടുതനെ മൊരിയിച്ച് കൊടുത്താ നല്ല ടേസ്റ്റാണ് അത് കറിയൊന്നും വേണ്ട അതങ്ങൻതന്നെ കഴിക്കും ചപ്പാത്തി ഞങ്ങൾ പിന്നെ
ഇവിടെള്ളാൾക്ക് ദോശയൊക്കെ മടുത്തിട്ടൊണ്ട് പക്ഷെ ഇഡലിയും അ- ദിവസങ്ങനെ വേറെ വേറായിട്ട് കൊടുക്കാണെങ്കി ഇഷ്ടാണ് എന്റെ അനിയത്തി ഇപ്പൊ ഗർഭിണി ആയിട്ട് ഇരിക്കുന്നോണ്ട് അവക്കിങ്ങനെ ഒരേ ഭക്ഷണം തന്നവക്ക് പറ്റില്ല അവള് പറയും എനിക്ക് വേറെന്തേലും ഒണ്ടാക്കി താ വേറെന്തെലും ഒണ്ടാക്കി അങ്ങനെ എന്തെലൊക്കെണ്ടാക്കും
ദോശണ്ടാക്കാണെങ്കില് അത് ചൂടോടുക്കനെ തിന്നണതാ അവർക്ക് ഇഷ്ടം എന്നാ പിന്നേക്ക് കറിയൊന്നും ആവശ്യ ച്ചെല്ലാല്ലോം മൊരിയിച്ച് ആക്കി കൊടുത്താ ഓല് കഴിക്കും പിന്നെ ചപ്പാത്തി ചപ്പാത്തി പിന്നത് എണ്ണ ഇട്ട്കാണ്ട് ഇതാക്കി കൊടുക്കണം
ആഹ്
അതോല്ക്ക് നല്ല ഇഷ്ടാണ് ഇപ്പൊ ഇന്ന് ഓനിണ്ട് പറയുന്നത് ഇന്ന് ദോശെച്ചപ്പോ ഇന്ന് ദോശയാണോയ്ക്കണ് ണ്ട് അപ്പൊ ദോശണ്ടാക്കണന്ന് ദോശ അല്ലെങ്കി ചപ്പാത്തി അങ്ങനെക്കെയാണ് ഇവിടെ
പ്പ പൂള
ഏഹ് എനക്ക് മൂന്നൂട്ടികളാണ് വല്യ മോള് ഒമ്പീല് പഠിക്കണ് ചെറിയോളഞ്ചില് ഓനെ മറ്റോ മോനെപ്പം എൽ കെ ജില് ചേർത്തിട്ടുള്ളു
ആഹ് ആ എനക്ക് ഒന്നര വയസ്സുള്ള മോനാള്ളെ
ഒന്നര വയസ്സ്ള്ളേ ആഹ് ആ ഇന്നിപ്പോ അവനെ ഒന്ന് പഠിപ്പിക്കാൻ കിട്ടണം ഇനി വന്നാ ഇനി തൊടത്തും കര ഇലീച്ചെഴുതാൻ വെയ്ക്കൂല എയ്താൻ വെയ്ക്കൂല എന്ന് കരയാക്ക
പഠിപ്പിക്കലാ ടീച്ചറിപ്പൊ കൊറേ വർക്ക് വിട്ട്ക്കണ് ഇനീപ്പൊ കൊറെ പഠിപ്പിച്ചാ പറന്ക്കണ്
ങ്ങാടെ മഴ എന്താ മലയെക്കെണ്ടോ ഉ
മലവ്ടെ ഇവിട്ന്ന് നോക്കിയാ കാണു കൽക്കുണ്ട് മലണ്ട് ഇവിടെ കാ ഇവിടുന്ന് കൊറച്ചങ്ങട് പോണം ഞങ്ങളവിടുന്ന് നോക്കിയാ മലന്റെ ആകൃതിയൊക്കെ കാണും
അവിടെ ങ്ങള് ടൂ പിന്നെ യാത്രൊക്കെ പോകലുണ്ടാവിടെ ചുരൽമല ഒക്കെ
ആഹ് കണ്ടിട്ടുണ്ട് കൊറേ വർഷം മുന്നെ
ആഹ് എനിക്കിപ്പയ്ലക്കെ നല്ല ആഗ്രഹണ്ട് കാണാന് ആ പൊട്ടിയതൊക്കെ കാണാന് ഇവിടെന്റുമ്മ പോയിനി അപ്പൊനക്ക് പോകാൻ പറ്റീല്ല
അങ്ങനെള്ള സ്ഥലത്തു കൂടിയെക്കൊന്ന് പോണംന്നൊക്കെണ്ട് നിങ്ങള് എയ്ലേക്കെ യാത്ര പോവല്
യാത്രയൊക്കെ പോവല്ണ്ട് പക്ഷെപ്പോ അനിയത്തി സ ഗർഭിണി ആയത് കൊണ്ട് ഇപ്പോരു പോക്ക് നിർത്തി വെച്ചിരിക്കയ ഇപ്പ എന്റെ വീട് എന്റെ വീട്പ്പോ കെട്ടിച്ചിരിക്കുന്നത് കോഴിക്കോട് ഭാഗത്താതുകൊണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട്ങ്ങ ലോങ്ങ് കൊറച്ച് ദൂരൊക്കൊള്ളോണ്ട് പിന്നെ കൊഴപ്പില്ല അങ്ങനെ കൊറച്ച് യാത്ര ചെയ്യും പിന്നെ എന്റെ ഉമ്മാന്റെ വീട് വരുന്നതാലപ്പുഴയിലാ
ഫസ്റ്റത്തതാണോയ്ച്ച്യ അന്യത്തിക്ക് ഫസ്റ്റത്തയാണോ ആഹ പിന്നെ വേറെ ന്തൊക്കെ വിശേഷങ്ങൾ
അന്റെ വിടെ ആലപ്പുഴ ആയതുക കൊണ്ട് പിന്നെ അങ്ങനെ ഒരു യാത്ര പോകും പിന്നെ ല്ലാരും ലോങ് എല്ലാരും ദൂരെം ദൂരെം അതുകൊണ്ട് പിന്നെ
ആഹ് ഇവിടെ ആഹ് ഇവിടെ ഇല്ലാക്ക ഒക്കെ പോകണം ഇവിടെ ഒഴിവ്നനുസരിച്ചൊക്കെ ഇങ്ങനെ പോണം ഇപ്പ ഇവിടെ അടുത്തിപ്പോ ഒരു കൂട്ടർപോകണം അപ്പൊ തുടതിക്ക്ണ് കരച്ചില് നമ്മുക്കും പോക നമ്മക്കും പോകാ പറിണ്ട്. ഓലിപ്പോ അതില് പോയപ്പോ ഊട്ടി പോകാണു പറഞ്ഞു അപ്പൊ അവിടുന്ന്പ്പോ തുടത്തിയതാണ് കരച്ചില് നമുക്ക്പോകാ പറഞ്ഞു കരയാണ് അങ്ങനെയൊക്കെയാണ്
ഈ മഴയായിട്ട് ഇപ്പ കുട്ടികളെയും കൂട്ടി കൊണ്ടുവ പറ്റും ആഹ ശരിയ ആഹ ശരി